അതെ
ആ കെ
ആ കേഖിണ്ട് എന്തൊക്കെ പിന്നെ
ഫുഡ് കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ചു നോമ്പായിരുന്നു അപ്പൊ വേഗം ഉടയ്ച്ചു
ആഹ്
ഇങ്ങള ഫുഡൈക്കലൊക്കെ കയ്ഞാ
ഉ ഞങ്ങ അത്ത കഴ്
ആഹ് ആഹ് അതാ നല്ല നേരത്തെ കൈക്കിണ്ട് എന്നാ പിന്നെ വെല്യ പ്രശ്നണ്ടാവ്ല
ആഹ്
ഒറങ്ങാനൊരു സുഖണ്ടാവും
ഉം
ഉം കുട്ട്യാളൊക്കെ ഒർങ്ങിയോ വർക്ക് ചെയ്
ഉം ഹോംവർക്കും പറ
ഒക്കെ പറയണ്ട എ പോലണ്ട് ഉ ഒറ്റയ്ക്ക ഇരിക്കുവോ ഇ ഇരുത്തന്നെ ഒരാൾ ഇരിക്കേണ്ടി വരു അല്ലേ ആ ആ അതാണ് വിടെ മൂത്ത നോ ന്ദന ചെയ്യോ ഇപ്പൊ രാത്രി മദ്രസല്ലേ രാവിലെയ നോക്കാറ് മറ്റേത് പിന്നെ അങ്കനവാടി ല്ല പിന്നെ ഹോം വർക്ക് ഒന്നും ഉണ്ടാവില്ല ഈ സിലബസ് ഒക്കെ നല്ല കട്ടി ഉള്ളതാ ആ സിലബസ് ഇപ്പൊ ഇവിടത് വലിയ കുഴപ്പ കുഴപ്പമില്ല പക്ഷേ ഈ സ്റ്റേറ്റ് സിലബസിൻ്റെ ഒരു കുഴപ്പം എന്താെന്ന് വെച്ച് കഴിഞാൽ നമ്മൾ നമുക്ക് പഠിപ്പിക്കാന ഇരിക്കുമ്പോൾ അതിൽ കാര്യമായിട്ട ഒന്നും ടെക്സ്റ്റ് ബുക്കിൽ കാണൂില്ല
ഉം
അതാണ് മറ്റേ ഇതിന്റെ ആ പ്രൈവറ്റ് പിന്നെ സി ബി എസ് ഇ ഒക്കെ ആവുമ്പോ പിന്നെ അതില് പഠിക്കാനൊക്കെ
ഉ ഇവൻ്റെ അങ്ങനെതന്നെ ഉ ഭയങ്കര
സ്റ്റേറ്റ് പലേ നമ്മളെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ അങ്ങനെ വ അത്ര ബുദ്ധിമുട്ടായിട്ട്തോന്നൂല്ല പക്ഷെ അതിൽ കാര്യമായിട്ട് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് തുറന്ന കഴിഞ്ഞാൽ നമുക്ക് കാര്യട്ട് അതിൽ ഒന്നും കാണില്ല പിന്നെ എക്സാമിന് ഉള്ളെ ഒന്നും ഉണ്ടാവില്ലല്ലേ അ അതിന് ഒക്കെ ചോദ്യംമായിരിക്കും ഇപ്പ മം പു പൊതുവേ ഒരു കുട്ടികളെ ഒന്നുംകൂടി ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കും ക്കാവേണ്ടിട്ടുള്ള അ അതാണ് സ്വയം ചെയ്യണം സ്വയം ചെയ്യാൻ വേണ്ടയിട്ട് അപ്പം ഞമ്മൾക്ക് കാര് ഇരു കൊടുക്കുമ്പോം കുറച്ച് പോയിന്റ്സ് അവർക്ക് പറഞ്ഞ കൊടുക്കാ പറ്റുള്ളു ബാക്കി നമ്മള എന്ത് ചെയ്യണം കണ്ടപിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ അതാണ് ഇതിന്റെറെ ഒരു വിദമ സി ബി എസ് ഇ എനിക്ക് തോന്നണ് മോനു നാലുവരെ അങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് തോന്നണ് ഞമ്മക്ക് പഠിപ്പിച്ച് കൊടുക്കാന് അറിഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിച്ചു കൊടുക്കാനെ ആ കാര്യം കാരണം അതിൽ വ്യക്തമായിട്ട് അതിലുണ്ടാകും നിങ്ങട്ട് ചോദ്യങ്ങുണ്ട് തൗല ചോദ്യങ്ങൾ മീൻസ് അതിന്റെ ആൻസർയി തന്നെ ഉണ്ടാവും ഇതിനെ സംബന്ധി ഇച്ചടുത്ത ഒരു ആൻസർ അതിൽ കാണൂല ഉം അതണ്ട് ആ ആ കുറെ അതികം പഠിക്കാനുണ്ടാവില്ല ആ ആ ഇത് ഫുള്ള് ബുക്കിലു വരുന്ന പഠിക്കേണ്ടരും അത് കാണാതെ പഠിക്കാ ആ ശരിയാ കാണാതെ പഠ ബൈഹാർസ്റ്റഡി ത ഈ കാണാതെ പഠിക്കുന്നത് ചല് ചില കേസ നല്ലതാണ് ച കേ ത് ദോഷം ചെയ്യുകയും ചെയ്യും മം ഗുണത്ത്ക്കാകാതെ കുട്ടികൾക്ക് പിന്നെ സ്വയം എഴുതാന ഒന്നുംരു അത്ണ്ടാവില്ല ഒരി ഇതുണ്ടാവൂല ഉ കഴിവില്ല കുട്ടികൾ ഫുള്ളായിട്ട് ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ എഴുതാ പുസ്തക പുഴുക്കളമാരിങ്ങനെ പഠിച്ച് എഴുത ഞാന് അങ്ങനെയാണ് എ ഓനെ പ്രൈവറ്റി നിന്ന് എടുത്തിട്ട് മോനെ ഗവൺമെന്റെക്ക് ആക്കിയത് പക്ഷെ ആ ആ ആ ആ ആ ഇഷ്ടം പോലെ ആ ശരിയാണ് അത്ര തോനുണ്ടാവൂല്ലേ ഉം കു ലോഡ ലോഡ് കൊടുക്കുക കുട്ട് കുട്ടികൾക്ക് ഉം ശരി കല്ലടിപ്പിക്ക അ അ അ അ അതന്നെ ആ കൊറെ ഉണ്ടാവും അല്ലേ. എന്ന ഒരു സിലബ് ആ ആ അങ്ങെക്കുംന്ന പരാതിപ്പെട്ട് കൂടെ സിലബസ് കുറച്ച് കൊറക്കാൻ അത് ഇനി ഈ ഇവരിതുന്ന് പ പ്രൈവറ്റ് സ്കൂളെ എഴുതന്നവർക്കൊരു കറക്റ്റ് സിലബെസ് ഇല്ല. ഓരിങ്ങനെ ഓരോ പ്രൈവറ്റ് എഡിഷൻ ഇങ്ങനെ വാങ്ങിയിട്ട് ചെയ്യാണെ ഓരു സ്വയം പ്രൈവറ്റ് ഓരോരുത്തരെ ബുക്ക് ഓർക്കിപ്പം നമ്മളി ഇപ്പം മെഡിക്കൽ സ്റ്റോറില് വന്നതൊണ്ട് ഓരോരുത്തര് റഫ് കുമാര് വരൂല്ലേ അപ്പോ ഒരോരോ മരുന്ന് സജസ്റ്റ് ചെയ്യുന്നമാരിയാണ് പ്രൈവറ്റ് സ്കൂളിലെ ബുക്കെന്ന് പറഞ്ഞാ സി ബി എസ് ഇ അല്ലെങ്കിൽ പക്കാ അതിനൊരു സിലബസ് ഉണ്ടാകും സ്റ്റേറ്റ് ആണെങ്കിൽ അതിന്റതായി ട്ടുള്ള സിലബസ് ഉണ്ടാവും പക്ഷേ ഈ ചില പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ അംഗീകാരമില്ലാത്ത സ്കൂളുകളിലൊക്കെ കാണുന്നതാണെ ഓരോരോ ഒരു ഇതാണ്ട് എടുക്കും ഒരു കുട്ടികൂടെ പെട്ട് പെട്ടന്നങ്ങ് മുൻപന്തില്ല തട്ടെന്ന വിചാരിച്ചിട്ടെടുക്കണതാണെങ്കി ഉം ആ അതു പറഞ്ഞെടുക്കാണെങ്കിൽ പഠിപ്പിച്ചു പോവാന് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികൾക്ക് ലോഡ് കൂടുകാണ്. അപ്പൊ കുട്ടികൾക്ക് മടുപ്പ് വരുകാണ് മടുപ്പ് വരുകാണ് അത് ഓലെട് താണ് ഈ കെ ജി കള് തന്നെ ശരിക്കും ഓരായിട്ട് ഉണ്ടാക്കുന്ന സിലബസാ ഓരോരു ഓരോരു ഒരു ഒരാൾ നിങ്ങളോരോ വന്നു കാണു ഞങ്ങളായീ ബുക്ക് ഉം ഓരോരുത്തര് പ്രൈവറ്റായിട്ട് അടിക്കുന്ന ബുക്ക് ണ്ടാവൂലേ എടുത്തോളീ ഇത് നല്ലതെന്നു ഒ ഓലായി സ്വീകരിക്കുന്നതാണ് അല്ലാതെ അവർക്ക് ഒരു സിലബസ്സല്ല അത് ശരിക്കും. ഉം ആപ്പൊകു കറക്റ്റ് സർക്കാർ കൊടുക്കുന്ന ഒരു സിലബസ് ആണ് അത് സർക്കാർ പറയണ രീതിക്ക് ക്കേണ്ടാവയുള്ളൂ അതിക്കറിയാം ഇത്ര ഏജുള്ള കുട്ടികൾക്ക് എന്തൊക്കെയാണ് പഠിക്ക പഠിക്കാൻ പറ്റും പോലെ എല്ലാ ആളുകളെയും ഒരേ തരത്തി തരത്തിൽ കണ്ടോണ്ട് ഇടുന്ന ഇവർ അങ്ങനല്ലല്ലോ ഇവർ കുറച്ച് അധികം ഒരു മ മത്സരബുദ്ധിയല്ലേ പ്രൈവറ്റ് സ്കൂൾക്കൊക്കെ ആ മറ്റുള്ളവരൊക്കെ ഒന്നും കൂടി നമ്മുടെ സ്കൂൾ നിന്നറങ്ങുന്ന കുട്ടിക്കൊന്നും കൂടി കുറച്ചും കൂടി നോളജ് വേണം ഇംഗ്ലീഷ് നന്നായിട്ട് പറയണം മലയാളത്തിൽ കൂടുതൽ ഒരു ഇംഗ്ലീഷ് പിന്നല്ലേ ഇത് കൊടുക്കുന്നത് ആ പ്രാധാന്യം കൊടുക്കുക പക്ഷെ അത് കുട്ടികൾക്ക് ഭയങ്കര സെൻ്റൻസ് വരെ പഠിക്കാൻ ഇണ്ട് ഈ ചെറിയ ഉണ്ടാവും അതന്നെയാണ് ഓൻ്റെ പരിപാടി ഞാനൊക്കെ എൻ്റെ മോനക്കൊക്കെ അങ്ങനെ ശരിക്കും അത് സഹികെട്ടിട്ടാണ് നാലിൽ നിന്നെ അങ്ങനെ മാറ്റിയത് പിന്നെ അംഗീകാരമുള്ള സ്കൂളാ അല്ല ആ അതായ അംഗീകാരമില്ലാത്ത സ്കൂളിന്റെ പ്രശ്നമാണിത് ഇപ്പോ അംഗീ കാരമുള്ള ഒരു വിധ സ്കൂളുകളൊക്കെ സ്റ്റേറ്റ്ക്ക് മാറിക്ക്ണ് അഞ്ച് കഴിഞ്ഞ് ഒര് സ് സ് സ്റ്റേറ്റ് ക്ക് മാറണം നാല് കഴിഞ്ഞാൽ ആ ഒരു എൽ എസ് സിൻ്റെക്കെ ആ ഒര് സ സമയം ഉണ്ടാവുമ്പോ പിന്നെ ഓല് മാറാണ് കാരണം ഈ പ്രൈവറ്റിലെ കുട്ടികൾക്ക് എൽ എസ് എസ് യുഎസ് എസ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് കാരണം കുട്ടികൾക്ക് സ്വയം അറി ഇല്ല ഓൽക്ക് ഈ പുസ്തകത്തിൽ എന്ത എന്താണോ ഉള്ളത് അത് പഠിച്ചിട്ടുള്ള അറിവുള്ളൂ അങ്ങനൊയിപ്പൊ കൊറേ പ്രൈവറ്റ് സ് സ്കൂളാര് ഇപ്പം അങ്ങനെ നിർബന്ധാക്കി ലാസ്റ്റ് സ്റ്റേറ്റ് മാണം എന്നുള്ളൊരു നിർബന്ധം കൊണ്ടുവന്നു ഇപ്പം സി ബി എസ് ഇ ആണെങ്കിൽ മൊ മൊത്തം പത്ത് ഇപ്പ പത്ത് വരെ സി ബി എസ് ഇയിള്ള സ്കൂൾ ചുരുക്കം കുറ ചില ചെറിയ സ്കൂളുകൾ മാത്രേള്ളു വെരലിലെ ണ്ണാവുന്ന സ്കൂളേ ഉള്ളൂ ഞമ്മളെവിടെ ആ ബാക്കിക്കെ പ്പ സ്റ്റേ റ്റ കഴിഞ്ഞാ സ്റ്റേറ്റ പൈസ കൊടുത്ത് സ്റ്റേറ്റ് സിലബസ് പഠിക്ക്ണ് അ ത്രേ ഉള്ളൂ പ്രൈവറ്റും ശരിക്കും അതിൻ്റെ ആവശ്യല്ല ഈ ഗവൺമെന്റ് സ്കൂളില് ശരിക്കും ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികള അർഞ്ഞാ എന്തോ ഒരു കൊത്തിപ്പടിഞ്ഞ് കഴിച്ചിലാവൂലാറിലേ അതേമാതിരി കഴിച്ചിലാവണോല് അവർക്ക് കൂട്തൽ ആരെ സപ്പോർ ട്ടൊന്നുല്ല പ ഒരു സ്വയം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിച്ച് അ കഴിച്ചിലാവും പ്രൈവറ്റ് നമ്മള് വേണം നാല് അഞ്ച് ഒര് ആറ് വരെ നമ്മള് പ്രൈവ പിടിപ്പിക്കണം. ആറുവരെ അത് കഴിഞ്ഞ എന്റെ അഭിപ്രായത്തില് ഏഴ് ക്കൊക്കെ ഒരു എട്ടിക്കൊക്കെ എന്തായാലും ഹൈസ്കൂളൊക്കെ ഒരു ഗവൺമെന്റിക്ക് മാറ്റണം അപ്പോൾ ഒരു അവിടുത്തെ കാര്യങ്ങൾ പഠിക്കുകയുള്ളൂ മനസ്സിലാക്കുള്ളൂ. മറ്റത് നേരെ പോവാ നേരെ വരിക കാണാതിങ്ങനെ പഠിക്കാ ത്യേകിച്ച് ഓർക്ക് റോളൊന്നുല്ലാ ഒരിക്കു ടീച്ചേഴ്സ് എല്ലാം നോട്ട് കൊടുക്കല്ലേ? ഇവർക്ക് പറഞ്ഞാ ചോദ്യങ്ങട്ട് കൊടുക്കാ നോട്ടൊന്നും കൊടു ചോദ്യം കൊടുത്തിട്ട് കുട്ടികൾ അതെ എവിടെ ആ തപ്പി പിടിച്ചു എഴുതി ഒപ്പിച്ച് കൊണ്ടോണം അപ്പൊ കുട്ടിക്ക് ഒരു സെന്റൻസ് എയ്താൻ കു- പഠിക്കയാണ് മ - മറ്റത് കുട്ടി സെൻറൻസ് എ്താൻ പഠിക്കൂല കുട്ടി ആ ചോദ്യത്തിന് ഉത്തരം വൈഹാട്ട്- നൈറ്റ്‌ പഠിക്കുക മാത്രമേ ചെയ്യ്ണ്ള്ളൂ
ഉം ഇതിവന് ഭയങ്കര മടിയാണ് ഇപ്പൊ എന്നോട് പറഞ്ഞാ സ്കൂള് ചെന്നാലും പഠിക്കുക പഠിക്ക വീട്ടിലെത്തിയാലും പഠിക്കുക
ആ പഠിക്കുക ശരിയാണ് പാവം തോന്നുകയും ചെയ്യും വേറെ ഒന്നും ഇല്ല ആ പാവം തോന്നും ട്ടോ അങ്ങനെ ആകുമ്പോ അവര്ക്ക് - ഓരക്ക് ഓരു പറഞ്ഞു ഇതുവരെ കളിച്ചോണ്ടിരിക്കണന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് മാറി- അപ്പൊ നോക്കിയപ്പോ ഞമ്മളും സ്വസ്ഥത കൊടു- ഞാൻ ക്ലാസിൽ പോയി ടീച്ചേഴ്സി വക - പിന്നെ കൊറച്ചൊക്കെ ഞമ്മള് ഒന്നുവില്ലാതൊണ്ട ഞമ്മള് ആ അങ്ങനെ ആഴ്ചയിൽഒറ്റ ദിവസം ദിവസം ഒരു ഇല്ല പ്ലേ ചെയുന്ന ഒരു സ്ഥലം ഉണ്ട് ചെറിയ ഒരു പാർക്ക് അവിടെ മാത്രം - ഉം അവിടെ മാത്രം മ അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് കാര്യ- എൻ്റെ മോന് അതേമാതിരി പ പ്രൈവറ്റില് പഠിച്ചുകോണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സ്കൂളിന്റെ അടുത്താണ് ഗവൺമെന്റ് സ്കൂൾക്ക് നല്ലോണം കാണും അതിന്റെ അടുത്തായിരുന്നു പ്രൈവറ്റ് സ്കൂള് എന്നിട്ട് ഇവർ എപ്പോഴും ക്ലാസായിരിക്കും അവിടെ സ്കൂളിൽ ഗവമെന്റ് സ്കൂളിൽ ഫുൾ ടൈം കുട്ടികളൾ അവിടെ ഇവിടെ പുറത്തൊക്കെണ്ടാവും കളി പീട്ടിണ്ടാവുമല്ല അവിടെ എന്നിട്ട് ഇവർ ഇങ്ങനെ പാ പറയും സ്കൂള് മാറ്റിണെങ്കിൽ എനിക്ക് കളിക്കായിരുന്നു ആ കുട്ടികളൊക്കെ ഒരു ഭാഗ്യം അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും കുട്ടികളെ ഇപ്പ തീരെ കളി ഇല്ലാണ്ട് കുറ്റിങ്ങളതിെ കെട്ടിയിരുന്നോൂ വലിയ കാര്യമൊന്നുമ ഇല്ല അങ്ങനെയൊക്കെ വിചാരിച്ച ഞാൻ പിന്നെ അ കണ്ണും ചിമ്മി അങ്ങോട്ട് മാറ്റി പിന്നെ മാറ്റിയപ്പോ എനിക്ക് തോന്നിട്ട കളി പറ്റ കളിക്ക എല്ലാ കുട്ടികളും ആ അപ്പൊ ഞാൻ വിചാരിച്ച് അള്ളോ അത് വേണ്ടില്ലിനു ഇപ്പ മൊത്തത്തില്ൽ കളിയായി പിടുത്തം വിട്ട് പോവോന്ന് പിന്നെ ഞാൻ വിചാരിച്ച ഇങ്ങനെ നക്കി ഇപ്പ ടന്ന് കഴിച്ചില ആവട്ടെ എല്ലാ സമയവും ബൈഹാർട്ടായിട്ട് ഇങ്ങനെ പഠിച്ച് എല്ലായിടത്തും മുൻപന്തിയിരിക്കണന്ന് നമ്മുക്കും വാശി പിടിക്കാനൊന്നും പറ്റൂലല്ലോ കുട്ടികളെ കൊയവിനനു സരിച്ച് ഓരങ്ങോട്ട് വളർത്തൻ ഞമ്മളും ഇപ്പോ അങ്ങനൊക്കെ തന്നെ അല്ലാ പറ്റൂ വന്നതേ പിന്നെ ഏത് ഏത് സാഹചര്യത്തിലൊന്ന്- കാണുള്ള കൈ വണം നമ്മൾ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത്
ഉം
ഇപ്പ ഇങ്ങനെ കുറേ പഠിച്ച് ഭാരം പിന്നെ ഇപ്പോ പൊതുവേ പ്രൈവറ്റ് സ്കൂളിൽ കുട്ടികൾക്ക്- ഭയങ്കര ഭാരാണ്ന്ന് എല്ലാവരും പറഞ്ഞ കേക്കാം - യിലൊക്കെ ഇങ്ങനെല്ലെങ്കിലും കുട്ടികളെക്കാട്ടിയും ഭാരം വരും പേരെന്റ്സ്ന്
ആഹ്
അത്ങ്ങനെ അതാക്കല്ലേ
ഉം പിന്നെ അതുമല്ല ഓരോരോ ഡേക്ക് എന്തൊക്കെയോ ചെലത് ഉണ്ടാക്കി
ആ ഇണ്ടാവും പിന്നെ ഡ്രസ്സ്‌ ആ പല പല ഡ്രസ്സ്‌ ശരിയാണ് പിന്നെ ഫ്രൂസ് ഏ
ആഹ് അങ്ങനെ വല്ല ഡേ ഉണ്ടോ
പോരി പലഹാരം ഉണ്ടാക്കി
ആ ആ അങ്ങനണ്ട് ഫുട്
ആഹ് അതന്നെ അഅക്കെ തന്നെണ്പ്പോ പിന്നെ അത് ഓല് ഈ നടത്ത്ന്നത് ചെറിയൊരു ഇതുണ്ട് കുട്ട്യാളെ കൊറച്ചൂ ഒരു ചെറിയൊരു കളിമാരി ആയി ക്കോട്ടെന്ന് വിചാരിച്ച് തരിക്കാ അനെ ആഹ് ആഹ് അതയ്ക്കും അതന്നെ എന്നാ ഞാനിപ്പം വിളിക്കാട്ടാ അങ്ങോട്ട്
ആഹ് ന്നാ ശരിന്നാ